ആഹ് കേക്കാം കേക്കാം
ആഹ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമാണോ
ഉം സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
ഓ ഇവിടെ എന്തുവാ മഴയോട് മഴ രാവിലെ തുടങ്ങിയ മഴയാ
എ
ആ ഇപ്പോഴും പുൊറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കി റെയിൻകോട്ടിട്ട് വേണം ഇറങ്ങാൻ അല്ലാതൊന്നും പറ്റുന്നില്ല ഭയങ്കര മഴ
ഇപ്പ ഇവിടെ ഇവിടെ മഴയില്ല ഇപ്പ
ആഹ്ത് മീ മേടിക്കാനായിട്ട് ഇറങ്ങാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ഇല്ല ഇന്ന് ജോലി ക്കീ പോയില്ല മഴ കാരണം പോല എങ്ങനെ പോവാനാ മീൻ ഇന്നലത്തെ ഇരു പ്പുണ്ടായിരുന്നു അത് ഫ്രഡ്ജിനകത്തിരി ഇ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് വെച്ച് ഇന്ന് കറി വെച്ചു എന്തായാലും അല്ലാതെ എന്ത് ചെയ്യും ഈ മഴയത്ത് എന്തോ ചെയ്യാനാ അവിടെ അങ്ങനെ മഴയൊന്നും ഇല്ലേ
രാവിലെ ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ ന്നില്ല രസമുണ്ട് മഴ
ആഹ മിക്കവാറും ഈ മാസം മൊത്തം മഴയാവാനാ ചാൻസ്
ഉം ജൂൺ മാസം അല്ലെങ്കിലും മഴയാണല്ലോ
ആ ആ ഇ ഇ ആ എന്തായാലും നല്ല ചൂടത്തൊക്കെ ഇരുന്ന് എല്ലായിരുന്നൊ എല്ലാരും ഇച്ചിരി വന്ന് തണുക്കട്ടെന്ന് വിചാരിച്ചായിരിക്കും മഴ തകർക്കുന്നെ ഇനി പഴയതുപോലെ വെള്ളപ്പൊക്കം ആകുവോന്നൊരു സംശയ ഒണ്ട്
ആഹ് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം
ആ അതേ കണക്കൊക്കെ ആണെങ്കി നമുക്ക് വല്ല സ് സ്കൂളിലൊക്കെ പോയി കെടന്നില്ലായിരുന്നോ പണ്ട് പണ്ടൊക്കെ പണ്ടത്തൊക്കെ ഓർമ്മയുണ്ടോ
ഞങ്ങള് സ്കൂളിലൊന്നും പോയി കടന്നില്ലായിരുന്ന്
കെടന്നില്ലായിരു ന്നല്ലേ ആ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങടെ അടുത്ത് ഞങ്ങടെ അടുത്ത് ത്തൊരു സ്കൂളുണ്ട്. അവിടെയാണെങ്കില് ഈ ആൾക്കാര് മഴ പെയ്തു കഴിഞ്ഞ ഈ വീടുകളിലൊക്കെ വെള്ളം കേറും വെള്ളം കേറി കൈഞ്ഞ ഇവരെല്ലാം അവടെ വന്ന് താമസിക്കും.
ഓ ഞങ്ങളുടെ വീട് ഇച്ചിരി ഉയർന്ന പൊരയിടാ..
ആഹ് ആ അതുകൊണ്ടെന്തായാലും നിങ്ങള് രക്ഷപ്പെട്ട് ഞങ്ങളുടെ ഏരിയ ഈ കായലിന്റെ സ് ആയതുകൊണ്ടേ
ആ
ചെലപ്പോ ഈ വേലിയേറ്റവും വെലിയേരക്കവും ഒക്കെ കാണും അറിയാവോ വേലിയേ റ്റവും വേലിയേറക്കവുമൊക്കെ ആഹ് പണ്ട് നമുക്ക് ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അറിയാവോ ആഹ് അതായിരുന്നു ഇപ്പ അധികം മഴയ് ക്കെ കൂടി കഴിഞ്ഞ ഈ മഴ മലവെള്ളമൊക്കെ ഒഴുകി ഈ കായല് കവിഞ്ഞൊഴുകും
ഉം
അങ്ങനെ നമ്മുക്ക് നമ്മുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കേയറും
ഓ അപ്പൊ സ്കൂളിലൊക്കെ പോയി കെടന്നട്ടുണ്ടല്ലേ
ആ ഞങ്ങളല്ല അടു ത്തുള്ള വീട്ടുകാരൊക്കെ ഞങ്ങൾക്ക് പിന്നെ ബേസ് ഇച്ചിരി ഹൈറ്റ് ഒള്ള വീടായതുകൊണ്ട് പിന്നെ കൊഴുപ്പൂല ഇത് ഞങ്ങള് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് ഇത് കാണാനായിട്ട് താ ആൾക്കാരൊക്കെ ഒരുപാട് പേര് വന്ന് സ്കൂളിലൊക്കെ താമസിച്ചു അവടെ തന്നെ ആഹാരമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് സംഘടനകളൊക്കെ ഇങ്ങനെ ഹെൽപ് ചെയ്യാനായിട്ടൊക്കെ വരും
ഓ അങ്ങനെ പോയിട്ടുണ്ടല്ലേ അല്ലാതെ സ്കൂളിൽ പഠിക്കാനായിട്ട് സ്കൂളിൽ പോയിട്ടില്ലേ ഇത് കാണാൻ പോയിട്ടെ ഒള്ളോ
ക്കാനല്ലെ പോയിട്ടുള്ളൂ ഉച്ചക്ക് നല്ല അടിപൊളി കഞ്ഞി കിട്ടും നല്ല പയറ് കിട്ടും പഠിക്കാനക്കെ ആരക്കെയാ പോകുന്നേ ആ ഏഴാം ക്ലാസ്സ് അതുവരെ കിട്ടിയാ മതിയല്ലോ അല്ല ആ ആ സ്കൂളിലെ കഞ്ഞിന്ന് പറ ണ്ടല്ലോ നല്ല സൂപ്പ പ്പർ കഞ്ഞിയ വെ റേഷനരി കഞ്ഞി ആന്ന് തോന്നുന്നു എന്നാലും ആ ഉച്ച സമയത്ത് ആ മണം ഇങ്ങനെ വരും നമുക്ക് എത്ര മണിക്കായിരുന്നു പന്ത്രണ്ട് മണിക്കല്ലായിരുന്നോ ക്ലാസ് തീരുന്നത് ഉച്ചക്ക്
പ ഏ വെള്ളിയാഴ്ചകളില് പന്ത്രണ്ടേ കാലിനും പന്ത്രണ്ടരക്കും
പന്ത്രണ്ടരക്ക് ആ അ ആ ടൈം ആന്ന ഇങ്ങനോരു മണം വരും ആ ആ പയറ് വേവിച്ചതും ഞങ്ങള് പഠിക്കുന്ന ടൈമില് ഞങ്ങളുടെ ക്ലാസ്സിന്റെ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ഏഴാം ക്ലാസ് ക്ലാസ്സിന്റെ അടുത്തായിരുന്നു ഈ കഞ്ഞി ഉണ്ടാക്കുന്ന റൂം അന്നേരം ഈ ആ കഞ്ഞി പര അന്നേരാ ഈ കഞ്ഞി അങ്ങോട്ട് വെന്ത അങ്ങോട്ട് വരാ നേരത്ത ഒരു മണ ഇങ്ങനെ വരും
ഉം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കന്ഞ്ഞിയല്ലാർന്ന് ചോറും കറിയൊക്കെ ആയിരുന്നു
ഓ നിങ്ങൾ പിന്നെ ആധുനിക ഇതാണല്ലോ
ഉം
ഉം ഞങ്ങളൊക്കെ ഇച്ചിരി പഴയ ഓൾഡ് ഏജാ അത് കാരണം ഞങ്ങൾക്ക് കഞ്ഞിയേ കിട്ടിയിട്ടുള്ളൂ
നിങ്ങക്ക് മുട്ടയും പാലൊക്കെ ഉണ്ടായിരുന്നോ
ഇല്ല നിങ്ങൾക്കൊക്കെ കിട്ടിട്ടുണ്ടല്ലേ ആ ഞങ്ങൾക്ക് ഞങ്ങക്ക് ക ദിവസവും കഞ്ഞിയും പയറും പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ ഉച്ച ആ നേരത്ത് അത് അങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞാൽ വയർ അങ്ങോട്ട് നിറയും പിന്നെ ആ ഉച്ചക്കുള്ള ക്ലാസ്സ്‌ മൊത്തം ഇരുന്ന് ഒറക്കം തൂങ്ങി ഒറക്കം തൂങ്ങിയയിരിക്കും ഇരിക്കുന്നേ
സത്യം പറഞ്ഞെ കഞ്ഞിയും പയറും കഴിക്കാനാ പോകുന്നത്
പിന്നല്ലാതെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ കഞ്ഞിക്കെങ്ങാണും കിട്ടോ അന്ന് കുടിച്ച്ട്ട് ആ കഞ്ഞി കുടിച്ച ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പഴും നൊസ്റ്റാൾജിയ ആയിരിക്കും ആ കഞ്ഞി കുടിക്കാനായ്ട്ട് ആ കഞ്ഞിപ്പെരയും ആ സ്കൂള് കാണുമ്പഴേ തന്നെ നൊസ്റ്റാൾജിയടിക്കും ആ അന്നേരം ആദ്യമേ ഓർമ്മ വര്ന്നത് ആ കഞ്ഞി ആയിരിക്കും നിങ്ങക്ക് പിന്നെ ഓർമ്മ വരുന്നെ
ഞങ്ങക്ക് മോട്ടയും പാലും പിന്നെ ചോറും കറിയൊക്കെ ആയിര്ന്ന്
ആ എല്ലാ സാമ്പാറും ഒക്കെ ഉണ്ടായിര്ന്നോ ല്ലേ
ചിലപ്പം രസം ചിലപ്പം മോര്
ആ ബിരിയാണിയൊക്കെ ഉണ്ടാവോ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു ഉള്ളയാണോ?
ഓ ഞാൻ ആ അറിയത്തില്ല ഞങ്ങക്കൊന്നും ബിരിയാണി ഒന്നും ഇല്ലായിര്
ഇല്ലായിര്ന്നോ?
ബിരിയാണിന്ന് പറയാ റേഷൻ റേഷന അരിക്കകത്ത് കൊറെ പച്ചക് കറി അരിഞ്ഞിട്ട് തരും ബിരിയാണീന്ന് പറഞ്
പോടെ ഇപ്പഴാ ഇപ്പം നല്ല നല്ല നല്ല ഫുഡാ ഈ നമ്മുടെ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന പുള്ളാർക്ക്
ഇപ്പോഴത്തെ ഇല്ലല്ലോ ഞാൻ സ്കൂളിൽ പോവുന്നില്ലല്ലോ.
ആ ഇന്നാലും ആ പണ്ടത്തെ കാലവായിരുന്നു നല്ലത് പക്ഷെ ഇപ്പഴത്തെ പുള്ളാർക്കൊന്നും അതൊന്നും ഈ നൊസ്റ്റാൾജി അടിക്കാനായിട്ടുള്ളതൊന്നും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ചെല്ല എല്ലാം ഇരുന്ന് പഠിക്ക്യ അങ്ങനെ ഇങ്ങ് വരിക എല്ലാണ്ണോം എല്ലാം മൊബൈലുവായിട്ട് കുത്തിയിരി ക്കുവല്ലേ.
പ്പ ചെലരൊക്കെ മാത്രവല്ലേ സ്കൂളിന്ന് ചോറുണ്ണത്തോളൂ.
ആ അതും അങ്ങനത്തെ ഒരിതുണ്ട് എല്ലാ കുട്ടികളും കഴിക്കണൊന്നും ഇല്ലല്ലോ എല്ലാരും വീട്ടിന്ന് കൊണ്ടുവരും അവിടുന്ന് കഴി ക്കും അങ്ങനെ വരും ഛെ എന്നാലും ആ സ്കൂള് കാലഘട്ടം ഒരു നല്ലൊരു കാലഘട്ടവായിരുന്നു ആ ഓടിട്ട പെരയും, ഈ മഴ ടൈമിലൊക്കെ ആ ഇല്ല ഈ മഴ ടൈമിലൊക്കെ അന്ന് ആ ക്ലാസ് റൂമിലിരിക്കാൻഎന്ത് രസവായിരുന്നെന്ന് അറിയാവോ. ഈ മഴയുടെ ശബ്ദവും ആ ചെലപ്പഴൊക്കെ ഈ ചെലപ്പഴ ഴക്കെ ഈ ഇരിക്കുന്ന ത സ്ഥലത്തൊക്കെ വന്ന് വെള്ളത്തുള്ളികള് വീഴും. ആ ഓടിന്റെ എടയേക്കൂടെയ്
ഇപ്പൊ പിന്നെ എല്ലാം കോൺക്രീറ്റീത കെട്ടിടങ്ങളാണല്ലോ
ആ ഇപ്പൊ ഇപ്പഴത്തെ പുള്ളാർക്ക് എന്താ നല്ല കോൺക്രീറ്റ് ചെയ്ത ഫ് കെട്ടിടം അതിനകത്ത് ചൂട് കൊള്ളാതിരിക്കാൻ ഫാന് നല്ല ലൈറ്റ് നമ്മളൊക്കെ അങ്ങോട്ടൊരു നല്ലൊരു മഴക്കോള് വന്ന് കഴിഞ്ഞാ ക്ലാസ് മൊത്തം ഇരുട്ടടച്ചു പോലെ ആവും.
ആ ടീച്ചർമാര് പഠിപ്പിക്കത്തും ഇല്ല.
ന ന അങ്ങനെ പറയല്ലേ നല്ല നല്ല പട്ത്തൊക്കെ ആയിരുന്നു അന്നും കാരണം നല്ല അ
അഅല്ല മഴ പെയ്യുന്ന സമയത്ത് ടീച്ചർമാര് പഠിപ്പിക്കത്തില്ലെന്ന്
ആ അങ്ങനെ അതിപ്പം പുള്ളാർക്ക് എല്ലർക്കും ഒന്ന് ആസ്വദി ക്കാൻ പറ്റുന്ന ഒര് ഇതല്ലായിര്ന്നോ മഴയെന്ന് പറയുന്നത് മഴയെന്ന് വെച്ചാ എന്തോ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് അല്ലേ മഴ
എവിടെലും പോവാൻ നിക്കിമ്പോ മാത്രേ അത് ബുദ്ധി ദ്ധിമ്മുട്ടാകത്തൊള്ളു.
ആ ആന്ന് പക്ഷെ ഈ രാവിലെയൊക്കെ കെടന്ന് ഒറങ്ങാൻ എന്ത് സുഖവാന്ന് അറിയാവോ അത് മാത്ര അല്ല നമ്മുടെ അയ്ത്ത് നമ്മടെ നമ്മുടെ അടുത്ത് തന്നെ ഈ സ്കൂളിന്റെ അടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ട്.
ആ...
ആ രാവിലെ ആവുമ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് പോയി തൊഴുത് അവടെ കൊറച്ച് നേരവൊന്ന് കറങ്ങി നിക്ക്യും. എന്തിനാന്നറിയാവോ
ഒന്നുല്ല പ്രസാദം കിട്ടാനോ
ത്ത പായസൊക്കെ അധികം വരും അവിടെ വെക്കുന്ന പായസം ഒക്കെ ഉണ്ടല്ലോ ഈ അമ്പല ഭഗവാന് നിവേദ്യമായിട്ടൊക്കെ കൊടുക്കുന്ന പായസം. സവും അതൊക്കെ അധികം വരും ആ അതെടുത്ത് നമുക്ക് പുള്ളേർക്ക് എല്ലാവർക്കും കൊണ്ട തരും. ഒരു അമ്മാമ ഉണ്ടായിരുന്നു അവിടെ അവിടുത്തെ ഈ സഹായത്തിനായിട്ടൊക്കെ നി ക്കുന്ന അമ്മൂമ്മ ഉണ്ടായിരുന്നു. ആ അങ്ങനെ അത് നമ്മക്ക് കൊണ്ടു തരുവായിരുന്നു പക്ഷെ എന്ത് നല്ല ടേസ്റ്റ് ആയിരുന്നെന്നറിയവോ?
പ്പൊപിന്നെ ആരും അതോന്നും മേടിക്കാൻ നിൽക്കത്തില്ലല്ലോ പലരും.
ആഹ് ക്ഷെ അന്നത്തെ ആ പാൽപ്പായസവും ആ ശർ ക്കരപ്പായസവും പിന്നെ ഈ എന്താ പൊരിയും ഇതൊക്കെ ഇട്ടിട്ടുള്ളഒരു ഒര് മിക്സ് ചെയ്തൊരു സാധനം കൊണ്ട് തരും നല്ല കൊപ്ര കൊപ്രയൊക്കെ ഇട്ട സാധനം.
ആഹ് ഗണപതി ഹോമത്തിന്റെ പ്രസാദം.
ആഹ് അത് തന്നെ അത് തന്നെ അത് തന്നെ ആ സാധനം കൊണ്ടു തരു ഓ ചവച്ച് ചവച്ച് ഉണ്ടല്ലോ വാ കഴിക്കും എന്നാലും നല്ല ടേസ്റ്റാ.
ആ അമ്പലത്തി പ്പിന്നെ ഷഷ്ടിച്ചോറ് കിട്ടത്തില്ലേ?
സഷ്ടിച്ചോറൊന്നും ഞങ്ങൾക്ക് കി ട്ടത്തില്ല. അത് അവിടെ ഷഷ്ടി എടുക്കാൻ വരുന്നവർക്കേ കിട്ടത്തോള്. എന്നാലും ആഹ് എന്നാലും അധികം ഉള്ള അധികം വരുന്ന ചോറ് ചിലപ്പോ ഞങ്ങളെ വിളിച്ചു തരാറുണ്ട്. അതും അതും ആ രസം കൂടെ കഴിക്കാൻ എന്ത് നല്ല ടേസ്റ്റാന്നറിയാവോ? നല്ല കുഴക്കെട്ട കണക്കിരിക്കും ആ ചോറ്
പടച്ചോറ് പോലല്ലേ വെക്കുന്നെ?
ആഹ് അത് തന്നെ അത് തന്നെ നല്ല ബോള് പോലാക്കി ഇങ്ങനെ തരും അത് കാണുമ്പോഴേ നമുക്ക് വിചാരിക്കല്ല ആനക്ക് കൊടുക്കുന്ന ചോറ് കണക്കാ തോന്നുന്നേ
അതാ സഷ്ടിച്ചോറിന്റ പ്രത്യേകതയാ
ആഹ് പിന്നെ എന്ത് കഴിച്ചോ ആഹാരൊക്കെ കഴിച്ചോ ആഹ് ഇനി എന്തോ ഉച്ചമയക്കത്തിലേക്ക് പോവ്വാന്നോ
ആഹ് വേറെ പണിയൊന്നും ഇല്ലല്ലോ
ആഹ് ആഹ് ഇനിയിപ്പ ജോലിയൊക്കെ ഒതുങ്ങിയെങ്കി ഇനി കിടന്ന് ആണല്ലോ അല്ലേ
ആഹ് ചോറൊക്കെ ഉണ്ടാടാ
ആ ഇവിടെയും ചോറൊക്കെ ഉണ്ട് ഇനി ഒന്ന് കുറച്ചു നേരം ഒന്ന് കിടന്ന് മയങ്ങാന്ന് വെച്ചു നല്ല മഴയല്ലേ നല്ല ക്ലൈമറ്റാണ്
തണത്ത അന്തരീക്ഷത്തിൽ കണ നേരം കിന്നന്ന് ഉറങ്ങാ
ആഹ് ഉറങ്ങണം അതാ ഞാനും ആലോചിക്കുന്നെ ഇനിയിപ്പ എന്തായാലും കൊറച്ച് കൊറച്ചു നേരം ഈ ഉച്ചമഴക്ക എന്തായാലും കിട്ടും അത് കഴിഞ്ഞാ പിന്നെ കെടക്കാതെ കെടന്നാലും നമുക്ക് ഒറക്കം വരത്തില്ല
ഉം അയ് ശരിയാ
അന്നേരം നമുക്കന്ന് ഇപ്പഴങ്ങ് കെടന്നങ്ങ് ഇപ്പഴൊക്കെ അല്ലേ ആ കെടന്ന് ഒറക്ക ഒക്കെ കിട്ടത്തോള്ളു
ആന്നാന്നാന്ന് ജോലി ഇല്ലാത്തപ്പയൊക്കെ അല്ലേ കെടന്നുറങ്ങാൻ പറ്റത്തോളൂ
ട്ട് കിട്ടത്തു ഇല്ല ജോലിയു ഒണ്ടായാൽ പിന്നെ ഒറങ്ങാനും പറ്റത്തില്ല
അതിനി എത്ര മഴയാന്നെങ്കിലും പോണല്ലോ ആ ആ ശരി പോയി കെടന്ന് ഒറങ്ങിക്കോ ആ ശരി ശരി